ഹലോ ആഹ എന്തോ ഒണ്ട് സുഖാണോ എന്തോ ഒരു ബിസ്നസ് ഒക്കെ നടത്തുന്നേ തുടങ്ങാൻ പോകന്നൊക്കെ പറഞ്ഞു എന്തൊ അത്
ആടാ ഞാനൊരു സ്ട്രീറ്റ് ഫുഡ് ബിസ്നസ്സ് തുടങ്ങിയാലോ എന്ന് ആഗ്രഹിക്കുവായിരുന്നു
എന്തിന്റെയാ
സ്ട്രീറ്റ് ഫുഡിന്റെ തട്ടുകട
ആഹ ആ അതിന് സ്പേസ് ഒക്കെ ഉണ്ടൊ വീടിന്റെ ഫ്രണ്ട് വശത്തായിട്ട
വീടിന്റെ ഫ്രണ്ട് വശത്തായിട്ടല്ലാ നമ്മള് പ്പോ ജനങ്ങള് ഏറ്റവും ആഹ തിങ്ങിക്കൂടുന്ന ജനശ്രദ്ധ പി പിടിച്ചു പറ്റുന്ന ഒരു ഇപ്പൊ ഉദാഹരണത്തിന് കോളേജുകള് ഹോസ് ഹോസ്പിറ്റല് പിന്നെ ബസ്റ്റാഡ് അപ്പൊ അവിടെക്കെ ആൾക്കാര് കൂടുന്നേ സ്ഥലല്ലേ അപ്പൊ അവിടെ ആഹ തൊ ടങ്ങിയാലോ അങ്ങനെ ഒരു നല്ലൊരു സ്പോട്ട് നോക്കി തൊ ടങ്ങിയാലോന്ന്
ആഗ്രഹഒണ്ടല്ലി അതുല്ല നമ്മുടെ ഗ്യാസിന്റെ കാര്യവും കൂടെ നോക്കണ്ടേ ഇപ്പൊ ഗ്യാസിന് ഒന്നാമ്മതേ ശാ അതൊക്കെ നോക്കിട്ട് വേണം എല്ലാം ചെയ്യേണ്ടത്
അതെ അതെ ഇപ്പം നമ്മള് വെറുതെ അങ് തുടങ്ങാൻ പറ്റോ നമുക്കിപ്പം അതിന്റെ ഫുഡ് സേഫ്റ്റിയും
അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ആ പേയ്മെന്റ് പൈസയും വേണം നമ്മൾ എന്തെലും ഒരു ലോണൊക്കെ എടുത്തിട്ട് വേണം ഇത്രയും നല്ല രീതിയില് തുടങ്ങാൻ
അതെ ആദ്യം കുറച്ച് പൈസ മുടക്കി ആ ചെറിയ തോതി തൊടങ്ങീട്ട് അത് പിന്നീട് അയ്നകത്ത്ന്ന് ലാഭം കിട്ട് കിട്ടുമ്പോൾ അത് വലിയ രീതിയിൽ തൊ ടങ്ങാം എന്നുള്ളൊരു ആശയമാണ് ഞാൻ നോക്കുന്നത് അപ്പം നമ്മളെയ് ങ്ങേ നാടൻ വിഭവഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടി ഇപ്പ എല്ലായിടത്തും ഫാസ്റ്റ് ഫുഡ് ബർഗർ പിന്ന ഇപ്പ എൽ എവിടെ നോക്കിയാലും അതൊക് തൊക്കെ തന്നെയല്ലേ മറ്റേ.
ഇപ്പം ചില തട്ടുകടകളിലൊക്കെ കണ്ടിട്ടില്ലേ തരളി മറ്റേ എന്താ എല വേറെ എല കം അപ്പൊ അതൊക്കെ ആൾക്കാർക്ക് മേടിച്ച് തിന്നാൻ പോലും ഒരി ഇഷ്ടമാണ് കാരണം അതൊക്കെങ്ങ് മൺമറിഞ്ഞു പോയാ കണക്കായി പോയി.
അതെ അതെ ഇപ്പോഴത്തെ തലമുറ അതിന്റെയൊക്കെ ടേസ്റ്റ് അവർക്കൊന്നും അറിയ ല്ലാ അതൊക്കെ അവരൊക്കെ മറന്നുപോയി. അപ്പൊ അവ ഇല്ലേ അവരെയൊക്കെ എങ്ങനെ ഇതിലേക്ക്, ഏഹ് നമ്മടെ പഴയ രീതിയിലോട് പ്പേ എങ്ങനെ കൊണ്ടുപോണം. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് ഞാൻ നോക്കുന്നത്.
അതുവല്ലാ അതൊക്കെയാണെന്നുണ്ടെങ്കി ശരീരത്തിന് വേറെ വല്ല ദോഷങ്ങളോ ഒന്നു ഇല്ലതാനു. ഈ ബർ മകറൊക്കെ ആണെങ്കിലും ചിക്കനൊക്കെ ആണെങ്കിലും ചിക്കൻ എത്ര പഴകിയതാണെന്നൊന്നും നമുക്ക അറിയത്തില്ലല്ലോ
ഇപ്പം ബോയിലർ ചിക്കൻ ആന്നല്ലോ ഇപ്പൊ കൂടുതൽ നാടൻ ചിക്കനൊക്കെ ഈഹ് അപൂർവ്വങ്ങളിൽ മാത്രം. അപ്പൊ നമ്മുടെ വീടുകളിൽ മാത്രക്കയല്ലേ അത് യൂസ് ചെയ്യ്
ഈ ഹോർമോണൊക്കെ ഈ ഹോർമോൺ കുത്തിവെച്ച കോഴിയൊക്കെ കഴിക്കുന്തോറും, നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ഒരുപാട് ചെയ്ഞ്ച് ഉണ്ടാവും ലേഡീസിനൊക്കെത് കൂടുതലും കൊയപ്പം ചെയ്യുന്നത് ആ
ആ കുട്ടികള് പെൺകുട്ടി കുട്ടികള്. ഇപ്പം കൊച്ച് പുള്ളാരെ കണ്ടാപ്പോലും വല്യ ആഹ്
തോന്നിക്കുന്നത്
തോന്നിക്കുന്നത്. അപ്പൊ അവരുടെ ആഹ് ഡ്രസ്റ്റ് ആയലും അങ്ങനെ ഒരുപാട് അവരുടെ ശാരീരിക ഫ്യൂച്ചേഴ്സിൽ തന്നെ ഈ ഹോർമോൺ കുത്തിവെച്ച കോഴികൾ കഴച്ച് അവരിൽ ഒത്തിരി
കുട്ടികള് പണ്ടൊക്കെ പെൺകുട്ടികൾ ഒരു പത്ത് പതിമൂന്ന് അല്ല പതിമൂന്ന് പതിനാല് ഏജൊ ക്കെ ആവുമ്പഴാണ് നമ്മള് നോർമലി നമ്മളുടെ വളർച്ചയുടെ ഒരു ഘട്ടം പ്രായപൂർ ക്യആവുന്നത് പണ്ടൊക്കെ യാണകിൽ ഇപ്പം ഒമ്പത് വയസ്സ മ്പം തന്നെ പിള്ളേരങ്ങ്‌ പ്രായപൂർത്തിയാകു എന്താന്ന് വച്ച് കഴിഞ്ഞാ അവരുടെ ശരീരത്തിൽ ഈ ആവശ്യമില്ലാത്ത ഹോർമോൺ കഴിച്ച ഫുഡ് എല്ലാം കൂടെ കുത്തിക്കേറ്റി കുത്തി തിന്നുവാ. അവർക്ക് ഇതൊക്കെ മതി. നമ്മള് വെറുതെ, നമ്മളൊരു ആഹ് നമ്മള് തന്നെ അവ കടയി ചെന്നാല് അവർക്ക് ബർഗറ് സാൻവിച്ച് ഈഹ് പിന്നെ ആഹ് നമ്മുടെ മറ്റേ ഇതെന്തുവാ വേറൊരു സാധനം ഉണ്ടല്ലോ അടാ ചിക്കൻ പശവർമ്മ
ഷവർമ്മ ഈ ഷവർമ്മയൊക്കെ കഴിച്ചിപ്പം നമ്മ ഇടക്കൊക്കെ കേൾക്കുന്ന മൊത്തം ഷവർമ്മ
ഷവർമ കഴിച്ച് മരണപ്പെട്ടെന്നാണ് കേക്ക്ന്നത്.
അപ്പം എങ്ങന അതൊക്കെ മാറ്റിനി ഇപ്പം വന്ന് കഴിഞ്ഞാ അതൊക്കെ മാറ്റിയൊരു പഴയ നാടൻ ശൈലിയിലേക്ക് കൊണ്ടുപോകാം എങ്ങനെ ടേസ്റ്റി ആയിട്ട് അത് ജനങ്ങളെ അത് കുട്ടികളെ എങ്ങനെ ആകർഷിക്കാം. അപ്പൊ ഇപ്പോഴത്തെ പുള്ളേർക്ക് എനിക്ക്‌ അതൊന്നും വേണ്ട എനിക്ക് ബർ ത്തറ് മതി. ടേസ്റ്റ് അങ്ങനെ പറയുന്ന കുട്ടികളെ കൊണ്ട് എനിക്കത് മതി എനിക്ക് ആ തട്ടുകടയിൽ നിന്ന് അത് വാങ്ങി തന്നാൽ മതി എന്ന് പറയിപ്പിക്ക
അതേല. അത്രയും ടേസ്റ്റി ആയിട്ട് നമ്മള്, അതെതെ അതുമല്ല നമ്മളെപ്പ എപ്പഴും തട്ടുകട ചെയ്യാൻ തൊടങ്ങുമ്പഴത്തേക്കും നമ്മളെ എണ്ണ എപ്പഴും പെർഫെക്റ്റ് ണം. അന്ന് നി യൂസ് ചെയ്ത എണ്ണ തന്നെ. യൂസി ആ ക ചില കടകളിലൊക്കെ കണ്ടിട്ടില്ലേ ആ എണ്ണയുടെ, കളർ തന്നെ കറി കയറന്നൊക്കെയ ആാണ് ഇരിക്കുന്നത് കാരണം അത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത്
അതായത് പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണക്കകത്ത് ഓ വിൽക്കുന്നത് ഓ ഉണ്ട
ടൗണിലോട്ടൊക്കെ ചെന്നാ ഞ കൊല്ലം സൈഡ് അല്ലെങ്കിൽ എറണാകുളം സൈഡ് അവിടെക്കെ ടൗണിലോട്ടൊക്കെ ചെന്ന് കഴിഞ് കഴിഞ്ഞാൽ നമക്ക് എ ത്രവാണ്ട്രം അങ്ങനെയൊക്കൊ ഉള്ളടത്തൊക്കെ പോയിക്കഴിയുമ്പഴേ ആ ടൗണിലൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് നേരവുല്ല. ജസ്റ്റ് ഒരു ആ കടി എന്തെങ്കിലും കഴിച്ചിട്ട് അവരങ്ങ് പോകും പക്ഷെ അതിനകത്തൊക്കെ ഇങ്ങനെ ചേർക്കുന്നുണ്ട് അവരൊന്നു അതൊന്നു ശ്രദ്ധിക്ക്ന്നില്ല.
അതന്നെ
അതെ. പിന്നെ എന്താ ഈ പറയുന്ന കണക്ക് എലയേപ്പോക്കെ ചുട്ട് കൊടുക്കാന്നുണ്ടെങ്കില് ആൾക്കാര അതിനകത്ത് ആ ടേസ്റ്റ് കഴിഞ്ഞ പിള്ളേരെ അത് തന്നെ കഴിക്കും നമ്മള് അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ. പിന്നെ അതണക്ക് എടാ നമ്മുടെ അരി വറുത്ത് പൊടിക്കുന്നത് സംഭവ അതിന് അതിന്റെ അറിയാംവൊടാ എന്തെങ്കിലും ഒരു റെസിപ്പി നമ്മള്
അരിയുണ്ട അരി അവിലേസ് പൊടി അതൊക്കെ കേട്ടിട്ടുണ്ട അരി വറത്തു പൊടിക്കുന്ന.
ആഹ് അതല്ലെടാ അവലൂസ് പൊടിയല്ല നമ്മള് അല്ലാതെ വീട്ടിൽ ചോറ് കഴിക്കുന്ന അരി ഉണ്ടല്ലോ? ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ അരിയ ഉണ്ടല്ലോ. ആഹ് ആഹ് അരി കഴുകി വറുത്ത് ആഹ് പൊടിച്ച് ശർക്കര ഇട്ട, അങ്ങനെ എന്തെങ്കിലു ഒരു ഐറ്റം ഉണ്ടോടാ? അങ്ങനെ ഉണ്ടാക്കിട്ടുണ്ടോ മറ്റേ അരി
ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അത് അത് നമുക്ക് അത് ഇപ്പ നമ്മളൊരു ബിസിനസ്സിലോട്ട് തുടങ്ങുമ്പോൾ, നമ്മൾ എന്തൊക്കെ വിഭവങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കണം. അത് മറ്റുള്ള ബിസിനസുകാരിൽ നിന്നും നമ്മള് ആധികാരികമായി പഠിച്ച് നമ്മൾ പെട്ടെന്ന് അങ്ങ് തോടങ്ങുമ്പോൾ നമുക്ക് ഒന്നും അറിയാതെ
അതുപലെ നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ എന്നാ ഒരുപാട് പൈസ ആകാ എന്തെങ്കിലും വേണം നമ്മൾ ആദ്യം തൊടങേണ്ടത്
അതെ നമ്മള് ഏറ്റവും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം നോക്കി അതിപ്പ ഫസ്റ്റ് നമ്മളൊരു ഒരുപാട് പൈസ ചാർജ് ഒന്നും ഈടാക്കാതെ കുറേ ചാർജ് ഒക്കെ ഈടാക്കി അത്. ജനങ്ങൾക്ക് വിശ്വാസം ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റി അവരെ കൊണ്ട് വങ്ങ ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള ബിസിനസ്സുകളെല്ലാം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പ വലിയ നിലയിലൊക്കെ എ യിട്ടുള്ളത്. വ്യവസായത്തിൽ നിന്നും തുടങ്ങി ചെറിയ തോതി തുടങ്ങിയവരാണ് ഇപ്പ ഇപ്പം വലിയ ബ്രാൻഡുകളായിട്ടൊക്കെ
അജിമി പുട്ട്പൊടിയൊക്കെയന്ന് പറയുന്ന ചെറിയ ഇതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് അവര് ബ്രാൻഡ് ഇ ഇപ്പം ലോകത്ത് തന്നെ എത്ര യൂണിറ്റുകൾ അവരുടെ വരു
അതെ അഞ്ച് സെന്റ് വസ്തുവിൽ നിന്നും തുടങ്ങിയവരാണ് ന
അതെയതെ അപ്പം
വസഡറുകളാണ് നമ്മളൊക്കെ അവർ അവരൊ നമ്മുടെ ഒരു
ഫുള്ളും ആ ബിസിനസ്സില് ഇൻവോൾവായി, വൈഫ് ആഹ് എല്ലാരും.
വെറതായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയള്ള ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന്,
എപ്പോഴും ബിസിനസ്സിനെ കുറിച്ച് ചെയ്യുമ്പോ നമ്മൾടനടി ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയങ്ങടുക്കും. ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാന്ന് നമ്മള് ആ കരുതി കൂട്ടുന്നതിന് മുന്നേ നമ്മൾ ഒറ്റക്ക് ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങളു സ്വയമേ പഠിക്കാൻ ശ്രമിക്കണം ഇപ്പ നമുക്ക് ഗൂഗിൾ വഴിയും ഒക്കെ നന്നായിട്ട് വേറെ എങ്ങും പോകാതെ തന്നെ നമ്മുടെ വീട്ടി ഇരുന്ന് കൈയിരലിന്റെ തുമ്പത്തിരുന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഓരോന്നന്റെയും പോസിറ്റീവും നെഗറ്റീവും നോക്കണം. ഇന്ന സാധനം ചെയ്താൽ നമുക്ക് ഇത്ര ലാഭം കിട്ടും ഇതിന് ഇത്ര മുതൽ മുടക്കിയാൽ മതി എന്നിട്ട് നമ്മള് കുറച്ച് കഷ്ടപ്പെട്ടാ മതി പിന്നീട് ഓട്ടോമാറ്റിക്കലി ആ കച്ചവടം ഓടി പക്കോളും അങ്ങനെയൊക്കെ നമ്മളൊരു ഒരു മാസം ഇതിന് വേണ്ടി മാക്സിമം സമയം കണ്ടെത്തി പ്ലാൻ ചെയ്യണം എപ്പോഴും കറക്റ്റ് പ്ലാൻ ചെയ്യുന്ന ബിസിനസ്സ് മാത്രമേ സക്സസ് ആകത്തൊള്ളൂ.
അതെ പെട്ടെന്നൊരു മനസ്സിലൊരു ചിന്ത തോന്നി പെട്ടെന്ന് തൊടങ്ങുമ്പോ അങ്ങനെയുള്ളവരെല്ലാം ഇപ്പം ഇപ്പ പാളിച്ച വരും അതാണ് ഒരുപാട് നഷ്ടങ്ങള് വരും
പിന്നെ അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല പിന്നെ അവേ കണക്ക് അതന്നെ നീ ഇ ഇപ്പം നീ ഇപ്പം എന്തെങ്കിലൊരു തട്ട് കടയുടെ തൊടങ്ങ നീ അപ്പം ചെറിയ രീതിയില് ഒരു നല്ലൊരു സൈറ്റ് ഒക്കെ കണ്ട് വെച്ച് നീ അത് ചെറിയ രീതിയിലൊന്ന് തുടയ് തൊടങ്ങി വരുമ്പം ആദ്യം നമ്മള് കൊറച്ച് രണ്ട് മൂന്ന് ലക്ഷം രൂപ മൊ മുതൽ മൊടക്കിയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം നമ്മളത് ചെ ചെയ്യുന്ന സമയത്ത് അയിനാത്തൂന്നൊര് കാരണവശാലും പൈസ എടുക്കാൻ പാടില്ല അതിനകത്ത്ന്ന് ആഹ് അതെ അഹ് അഹ് അതിനകത്ത്ന്ന് കാരണം അ അതിനകത്ത് അത് നമ്മടെ സ് കച്ചവടത്തിന്റെ പൈസയാ കച്ചവടത്തിന്റെ പൈസ നമ്മള് എ പ്പൊ പിൻവലിക്കാൻ തൊടങ്ങുന്നോ അവിടം തൊട്ട് കച്ചവടം താഴോട്ട് വീഴും പക്ഷെ അഹ് ന നമ്മളാ ക കച്ചവടത്തിന്റെ പൈസ കറക്റ്റായിട്ട് റോളെയ്ത് ഇന്നത് ഇത്ര ഇത്ര കറണ്ട് ബില്ല് ഇത്ര ഇതിന് ഗ്യാസ് ഇത്ര ഇത് ഐറ്റത്തിന്റത് എന്നിട്ടിതിന്റെ ലാഭം ഇതൊക്കെ നമ്മള് കുറച്ച് നാള് റൗണ്ടെയ്ത് പോകാവുന്നു ണ്ടെങ്കില് നമ്മടെ നമ്മടെ കാ ആവു കയ്യില് നിക്കും ഇത് മനസ്സിലാവുന്നുണ്ടോ നന്നായിട്ട്
ഇതാവുന്നുണ്ട് ഇപ്പൊ നിന്നെ വിളിച്ചത് കാര്യായി ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പുതിയ അറിവുകളൊക്കെ എനിക്ക് കിട്ടിയതിന് ങ്ഹ് വിളിച്ചിട്ട് കാര്യവായി
കാരണം എന്തെന്ന് വെച്ച കച്ചോടം ചെയ്യുമ്പോ അത് എപ്പോഴും മസ്റ്റായിട്ട് നോക്കണം മനസ്സിലായോ ചെല ആൾ ആൾക്കാര് കാണത്തില്ലേ അവർക്ക് ആയിരം രൂപ കിട്ടി ആയിരം രൂപ കിട്ടിയപ്പോ അവർക്കറിയ ത്തില്ല അവരെന്തോ ചെയ്യൂന്ന് വെച്ച ഈ ആയിരം രൂപ എണ്ണൂറ് രൂപയങ് ചെലവാക്കും എന്നിട്ട് പിന്നെ ചെലരുടെ ഒരു കാര്യുണ്ട് ചെലരിപ്പം കച്ചോടം ചെയ്തു ഇച്ചിരി നല്ല രീതിയിലൊന്ന് സെറ്റായി സെറ്റായി വരുമ്പോഴത്തേ അവരെന്തോ ചെയ്യുന്നെ അറിയാവോ അവർക്ക് അന്നാവീട്ടിലേക്കൊര് ഏഹ് എ വാഷിംഗ് മിഷൻ മേടിക്കാം അല്ലെങ്കിലൊര് ഹെ ഫ്രിഡ്ജ് വേടിക്കാം അല്ലെ ഒര് കാറ് വേടിക്കാം ക്ക അപ്പഴത്തേക്ക് ഇല്ലേ കെടക്ക്ന്ന പൈസുണ്ടല്ലോ മ്ച് നമ്മളിതിനകത്തിട്ടിരിക്ക്ന്ന പൈസ ആഹ് പൈസയെടുത്തും കൊറച്ച് ലോണും മേടിച്ച് എടുത്തൊണ്ട് പലിശക്ക് വന്ന് പൈസ എടുത്തിട്ട് ഇവര് എന്ത് യ്യും? ഈ വേടിക്കുന്ന സാനം അങ്ങ് വേടിക്കും മനസ്സിലായോടാ? അന്നിട്ട് എന്നിട്ട് ഇവര് ചെയ്യുന്ന എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല്? ഇത് ആ ആ ലതിന്റെ ലോണും അടയ്ക്കണം കച്ചവടത്തിന് സാധനം എറക്കി വെക്കാതെ ആരും കടകളിലോട്ട് കേറത്തില്ല. ഇഷ്ടം പോലെ സാനമുള്ള കടേല് ആരെ വേണമെങ്കിലും കേറത്തോളൂ അല്ലയോ അപ്പ നീ ആണെങ്കിലും എന്തുവാ എല്ലാം നിരത്തി വെച്ചിരിക്കുന്ന കടയിലാവുമ്പം നീ ആണെങ്കിലും പറയും ആ നമുക്ക് ഈ കടയിന്നന്നെ എല്ലാം അങ്ങ് വേടിക്കാല്ലോ ലാഭത്തിന് എല്ലാം അങ്ങ് കി പക്ഷെ ഇവിടെ ഒന്ന് രണ്ട് ഐറ്റംസ് ഇല്ല അപ്പൊ ഓൾറെഡി ആൾക്കാര് കേറാനും അങ്ങ് മടിക്കും. മനസ്സിലായോ പക്ഷെ നമ്മള് ഈ പൈസ ഇതിന്ന് എടുത്ത് കഴിയുമ്പം ഇവർക്ക്‌ ലാഭം കിട്ടത്തില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടത്തിൽ റോൾ ചെയ്യുന്ന പൈസയാണ് എന്ത് ചെയ്യുന്നത് എടു ഇത് നമ്മൾ വേറെ ആവശ്യത്തിന് എടുത്തത് എന്നിട്ട് കച്ചവടത്തിന് വേണ്ടി നമ്മൾ അവസാനം വേറെ ആരുടെയെങ്കിലേന്ന് ചിട്ടിക്ക് മേടിക്കും അതാണ് ഈ ചിട്ടിക്കാര് കൊണ്ടുവന്ന കടക്കാർക്ക് എന്ത് കൊടുക്കുന്നത് ചിട്ടിപ്പൈസ കൊടുക്കുന്നത്. കാരണം അവർക്കറിയാം ഡെയിലി ഇതിനകത്തു നിന്ന് കിട്ടുന്ന ലാഭം എങ്ങോട്ട് പോവുന്ന് അവരടെ കയ്യില് വരും അപ്പൊ നമ്മക്ക് പക്ഷേ നേട്ടവൊണ്ടോ ഇല്ല നമുക്ക് കച്ച ച്ചൊടംചെയ്ത് കിട്ടുന്ന ആയിരോ രണ്ടായിരോ രൂപയോ അഞ്ഞൂറ് രൂപ വെച്ച് ലവർക്ക് കൊടു ക്ന്നത് ഡെയിലി നമ്മടെ കാര്യങ്ങള് ഒന്നും നടക്കത്തില്ല. നമ്മള് ഇങ്ങനെ കച്ചവടം പോയ്ക്കൊണ്ടിരിക്കും പക്ഷെ അതിനകത്ത്ന്ന് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഒരു നേട്ടവും ഇല്ലാത്ത അവസ്ഥ വരും മനസ്സിലായോ? അപ്പൊ നീ കച്ചവടം ചെയ്യുമ്പോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതിനകത്തിടുന്ന പൈസ ഒരിക്കലും എടുക്കരുത്. മനസ്സിലായോ
അതെ
എടുക്കാതെ നീ അതിനകത്ത്ന്ന് ഒരു ഒ ഒന്ന് ഒര് മൂന്ന് നാല് മാസം നീ അതിന് വേണ്ടി എഫർട്ട് എടുത്ത് വർക്ക് ചെയ്ത് എഫോർട്ട് എടുത്ത് വർക്ക് ചെയ്യുമ്പം ഓ നിന്റെ നീ ഇല്ലാതെ തന്നെ ഒരു വ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ കച്ചവടം ഓട്ടോമാറ്റിക്കലി ഓടിക്കോളും മനസ്സിലായ പിന്നെ നിനക്ക് നിന്റേതായ രീതിൽ സ്റ്റാഫുകളെ വെച്ച് ഓട്ടിക്കാൻ പറ്റും അല്ലാത്ത പക്ഷം. ഒരിക്കലും കച്ചവടത്തിനകത്ത്ന്ന് പൈസ പിൻവലിച്ച് കഴിഞ്ഞാൽ നിന ആ ആ കച്ചവടം മുന്നോട്ട് സക്സസ് ആവത്തില്ല അത് ശ്രദ്ധിച്ച് ഏത് ചെറിയ കച്ച് കച്ചൊവടം ആണെങ്കിലും തൊടങ്ങാവൂ. മനസ്സിലായോ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം തനി എപ്പോഴും നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരാള് പറഞ്ഞാലും നമ്മള് സ്വന്തം നിലയിൽ അതിനെ കുറിച്ച് അന്വേഷിക്കണം മനസ്സിലായ എന്നിട്ട് നമ്മള് അയിനെ കുറിച്ച് പഠിക്കാനും ശ്രമിക്കണം. അപ്പൊ നമുക്ക് കുറച്ചു നേരം അതിനകത്ത്ന്ന് നല്ല വശങ്ങള ഒക്കെ തെളിഞ്ഞു വരും അപ്പൊ
ഉം
ക്ലിയർ ആയോ പിന്നെ എന്തായാലും നല്ലൊരു കാര്യവ ബിസിനസ്സ് ചെയ്യണന്ന് നിന്റെ മനസ്സിലുള്ളത് അപ്പൊ നീ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ലൈഫ് ഉറപ്പായിട്ടും രക്ഷപ്പെടും കാരണം ചെയ്യണന്ന് ആഗ്രഹൊണ്ട് അത് ചെയ്യാന് അറിയാനുള്ള ഒരു ത് താല്പര്യം നിന്റെ മനസ്സിലൊണ്ട്- അപ്പം നീ സക്സസ് ആവും എന്നുള്ള രീതിൽ മുന്നോട്ട് പോണം.